ആ ആ അതെ അതെ മഞ് അങ്ങനെ ഞങ്ങള് അവിടെന്ന് എടുത്ത് ഇവിടെ തറ പൈപ്പ് നമ്മുടെ വീട്ടില് മറ്റേ പൈപ്പ് കണക്ഷന്റെ പൈപ്പുണ്ടല്ലോ ആ അതിന്റെ സൈഡിൽ ആയിട്ട് വെച്ച് ഇച്ചിരി ചൂ സൂര്യപ്രകാശം ഒക്കെ കിട്ടും കേട്ടോ അങ്ങനെ അവിടെ വെ വെച്ചപ്പോഴത്തേക്കും ആ നന്നായിട്ട് പൊടിക്കണം തോ തുടങ്ങി അങ്ങനെ കുറച്ച് നമ്മുടെ ഈ മുഖത്തൊക്കെ തേക്കാനേ ഇപ്പൊ എന്തെങ്കിലും ഇപ്പം പക്ക് ആയിരുന്നാല് നമ്മള പിന്നെ അതിനെ തന്നെ എടുത്ത് ഉണക്കി പൊടിച്ച് അങ്ങനെയൊന്ന് പുറത്തി നല്ല വാങ്ങിക്കണേ ഉ ഉ ഓ പിന്നെ ഇഞ്ചി ഇനിയിപ്പം വിളവ് എടുക്കണം ഇഞ്ചി മഞ്ഞളൊക്കെ നിക്കുന്നു ആ പിന്നെ വീട്ടില് തെറ്റിപ്പുവോക്കെ ഉണ്ടോ
ഓ തെറ്റിയുണ്ട് തെറ്റിയുണ്ട് തെറ്റിയുണ്ട് തെറ്റി ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട് അല്ലാതെ ഈ കൃഷിയായിട്ടുള്ള പച്ചക്കറി കൃഷി അങ്ങനെ ഒന്നുമല്ല
മറ്റേ ഇതൊക്കെ ഉണ്ടോ നമ്മടെ ഈ പനിക്കൂർക്ക എന്നൊക്കെ പറയണെ നവരയില്ലേ നവരയില
ണ്ട് നവരെയുണ്ട് തുളസിയുണ്ട് ആ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്
ഉം ഉം
ഉം
ഉം നമുക്കിപ്പം ചുമയായോ പനിയായിട്ടും വന്നാല് നവരലയും കുറച്ച് ചുക്കും ഒക്കെ ഇട്ട് കാ കാപ്പിട്ട് കുടിച്ചാ നല്ല ആശ്വാസം
ഉം ഉം ഉം
ഇപ്പം നമ്മ ഞാന്പ്പം പനി ഇപ്പൊ തൊണ്ടവേദന എന്തെങ്കിലും വന്നാലേ ഞങ്ങളും ചെയ്യുന്നത് ഇങ്ങനെ പ്യാക്കറ്റില് കിട്ടുവല്ലോ ഉണ്ടാക്കുന്ന പാടല്ലേ ഉള്ളൂ ഹാ ത് അത് മേടിച്ചിട്ട്
ആഹ് പക്ഷെ അത് ന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് കിട്ട് ട്ടത്തില്ല മ് പിന്നെ ഇത്തിരി എരിവൊക്കെ ആണെന്നുണ്ടെങ്കില് ഇത്തി മുന്നിട്ടാ നിക്കുന്നേ ആ അപ്പ പഴയ ഒരു കാപ്പീടെ ടേസ്റ്റ് ഒന്നും
ആ ആ അതെ അതെ അതെ പക്ഷെ കുടിക്കുമ്പോരു ഒരാശ്വാ ശ്വാസമുണ്ട് ഉം ഇപ്പൊ തൊണ്ടവേദനയക്കെ ആവുമ്പം ഇങ്ങനെ ഇച്ചിരി എരിവ് നിൽക്കുമ്പേ
ല്ലാണാണ് തോന്നുന്നത് എല്ലാന്ന് ഇതുപോലെ നമ്മ നമ്മള് വീട്ടിലുണ്ടാക്കുന്നത് പോലെ ഈ നവരേല അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊന്നും ചേരു ല്ലന്നാണ് എനിക്ക് തോന്നുന്നെ
ആ അതിലിങ്ങനെ ചുക്ക് കുരുമുളക് അങ്ങനെ ആഹ്
കൂടുതല്
അതെ അതെ അതെ അതെ അതെ ആ ഇവിടെ ചക്കയൊക്കെ ഉണ്ട് ഞങ്ങളടെ വീട്ടില് ട്ടന്നെ ഇപ്പോ ഒരു ഈ ഒരു സീസണില് കൊറെയൊക്കെ ആണെങ്കി ഇങ്ങനെ കള വന്നിട്ട് അങ്ങ് തൊഴിഞ്ഞു പോയി റെമ്പൂട്ടനായാലും ഇതുപോലെ കള ഇത്പു കാ വന്നിട്ടേ പൂംകായും ഇങ്ങനെ വന്നിട്ട് മഴ പെയ്ത് അങ്ങനെ എല്ലാം അങ്ങ് തൊഴിഞ്ഞു പോയി
വന്ന ഉം കുഞ്ഞിതേ അങ്
തൊഴിഞ്ഞങ്ങ് പോകും അങ്ങനെ ഈ വീടിന്റെ മുമ്പിൽ നിക്കുന്ന പ്ലാവിന്ന് അങ്ങനെ ചക്കയൊന്നും കിട്ടിയിലാട്ടോ പക്ഷെ പുറകെ നക്കണുന്നത് ഒരു മൂന്ന നാല് വർഷം കൊണ്ട് ഇങ്ങനെ ചക്ക കിട്ടുന്നുണ്ട് ഉം അങ്ങനെ ഞങ്ങളാണെങ്കിൽ അത് ഒന്നങ്കില് നമ്മുടെ വീട്ട തന്നെ ആവശ്യത്തിന് എടുക്കും ആ അല്ലെങ്കി ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ കൊടുക്കും ബന്ധുക്കൊക്ക ഉണ്ടല്ലോ ആ അങ്ങനെ കൊടുക്കും ചക്ക നല്ലത അത് ഇപ്പം വെറുതെ കഴിക്കാന് നല്ല ടേസ്റ്റ ചക്ക
ആഹ ഹഹ് ആഹ് ഹഹ ഉ വരിക്ക ചക്ക ഇങ്ങനൊക്ക ഉണ്ടല്ലോ വരിക്ക കൂഴ
ആ അതെ അതെ അതെ അതെ ഇപ്പൊ വരിക്കച്ചൊക്കെല്ലോ ഏട്ടോ ഇത് ഇത്ത് കൂഴിയണെന്ന് തോന്നുന്നു പക്ഷെ നല്ല മധുരൊക്കെ ഉണ്ട്
ഓ അതാണ് അല്ല പച്ചയിലാണോ പച്ചച്ചക്കയാണെന്നുണ്ടെ നമുക്ക് ഈ ചിപ്സ് ഇടാനൊക്കെ നല്ല നല്ലത അത് നല്ല ടേസ്റ്റ. ഉം എന്റെ മോന് പച്ച ചക്കയില് ചിപ്സക്ക ക്കെട്ട് കൊടുക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമ ഈ ചക്ക കാണയാണെന്നുണ്ട് തുടങ്ങി ഒടനെ നമ്മളത് മുറിച്ച് വയ്ക്കും അതു എടുത്തോണ്ട് വരും അത്ട്ട കൊടുക്കാനായിട്ട് അത് ഭയങ്കര ഇഷ്ട
അതെല്ലേ ആ ആ പുറത്തീന്ന് വാങ്ങിക്കൊട്ക്കലാണ്. ആഹ് ഇവിടെ ഈ ചക്ക ഇത് ഇത് വെളയുമ്പോഴത്തേക്ക് ഇതുപോലെ മുറിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ എടുക്കുംന്ന് അപ്പോഴത്തേക്ക് ഇതുപോലെ ചക്ക കൂട്ടാൻ ആ ചക്ക കൂട്ടാൻ പിന്നെ ഈ ചക്കവ റ്റല്
ആഹ ഓ ചക്കയിൽ എന്തൊക്കെ ഉണ്ടാക്കും ചക്കയില് കു കൂട്ടാനായിട്ടൊക്കെ ഈ എളക്കിയൊക്കെ ഇങ്ങനെ വയ്ക്കത്തില്ലേ ചക്ക ഇങ്ങനെ എരിശോരി പോലെ ആ പുഴുക്ക് എരിശോരി പോലെ വെക്കും പിന്നെ അതുപോലെ ഈ
ക്കും കട്ടിക്കും വെക്കും ഉം
അല്ലാതെ നമ്മൾ ഈ തോര അവിയൽ വെക്കും പോലൊക്കെ ക്കെ ചക്കക്കെ വെക്കാറുണ്ട് ഞങ്ങള നാട്ടിലൊക്കെ അങ്ങനെ വെക്കാറുണ്ട് അവിയൽ വെക്കുന്ന പോലെയൊക്കെ ഉം ചക്ക അവിയൽ ചക്ക ചക്കയില് ച വിയൽ മു മുട്ടയിൽ ഇതൊക്കെ സ്പെഷ്യൾ ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങള മു മുട്ടേൽ അവിയൽ കഴിച്ചിട്ടില്ലേ മുട്ട്ടാവിയൽ മുട്ടാവിയൽ ആഹ് അതാ അതൊക്കെ വല്ലപ്പോഴും വല്ലപ്പോഴും മാത്രേ ഉണ്ടാക്കു ഇതൊക്കെ ഉം പിന്നെ അതുപോലെ തന്നെ ഈ കീരെ ക്കെ ആണെങ്കി ഈ കീരാ നമ്മളി അല്ലാതെ കാണത്തില്ലേ ഏഹ് ഇങ്ങനെ ഈ പുറ പുറ തൊക്കെ ഇങ്ങനെ കാണത്തില്ലേ ഈ മധുരക്കീരയെന്നും പറഞ്ഞിട്ട് ചെറിയയില
ആഹ് അതെ അതെ ആഹ് ആഹ് അറിയറിയറിയ
അറിയാം ചെറിയ ഇല ആയിരിക്കും പക്ഷെ അത് വെച്ച് കഴിക്കുമ്പോ ന ല്ല ടേസ് സ്റ്റണ് ആ ഇല ഉം അത് എന്തിന്റെയൊക്കെയോ അസു സുഖങ്ങൾക്കൊക്കെ നല്ലതന്നൊക്കെ കേട്ടിട്ടുണ്ട് ഉം ഉം ഉം
പച്ച ചീര എനിക്ക് ഇഷ്ടല്ലേ അല്ലാ ത്തെ മറ്റേ നമ്മളുടെ കളർച്ചീര ഉണ്ടല്ലോ അത് വെച്ച് അതാണ് ടേസ്റ്റേന്ന് എനിക്ക് തോന്നുന്നു പച്ചച്ചീര എന്തോ ഒരു ടേസ് റ്റില്ല
പച്ച ഞാന് ആ പച്ച ചിരയല്ല ഉദ്ദേശിച്ച ഞാൻ പറയുന്നത് ഈ ഈ നമ്മുടെ ഈ പറമ്പിലൊക്കെ അങ്ങനെ കാണത്തില്ലേ വെറുതെ പൊടിച്ചു കിടക്കുന്ന
ആഹ് ചീര പോലെ നിക്കുന്ന ചെറുതാണോ
അതല്ല ഇത് ഇത്തിരി പൊ പൊങ്ങി ഇങ്ങനെ വരും എന്നിട്ട് അതില് ചെറിയ ഇലകളായിട്ട് ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഇലകളായിട്ട് നിക്കും അങ്ങനെ ഒരു ഇല ഇതുണ്ട് അത് പക്ഷെ നമ്മൾ തോരൻ വെച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്
തന്നെ അതെനിക്കറിയത്തില്ല ട്ടോ ആഹ് ആഹ് ആഹ് ആഹ്
അപ്പോ ഒന്നും പച്ചക്ക കറികളക്കാ അന്ന് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വേണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണോ ണ്ടെങ്കിൽ ഒരു ദിവസ ൊക്കെ അങ്ങ് എടുത്ത് എടുക്കാം എടുക്കാൻ പറ്റും ഒരു ദിവസത്തേക്ക ഒരു ദിവസത്തൊക്കെ അറിക്കതായി ഉ
മോനാാണ് അവിടെ കിളുന്നത് സംസാരിക്കുന്നേ ആഹ് ആഹ് സ്കൂളിലൊന്നും പോയി
ഓഹ് സ്കൂളിൽ പോയി ന്നെ രണ്ടു മണിവരെ ക്ലാസ് ഉണ്ടായിരുന്നൊളൂ.
ആഹ്അ തെലെ ആഹ് ആഹ്
പിന്നെ ഞാൻ ഫുഡായാലും ഏഹ് ഇത് പതിനൊന്ന് മണി ക്ക്നേ ഏഹ് ഇത് കൊടുത്തു വിട്ടായിരുന്ന്. അപ്പൊ അതുകൊണ്ട് ചോറ് കൊടുത്ത് വിട്ടില്ലായിരുന്നു എന്തായാലും രണ്ടു മണിക്ക് വിളിക്കണല്ലോ ന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ വന്നയ്ന് ശേഷമാണ് ചോറ് കൊടുത്തത് തന്നെ. ഉം
ക്കെ കഴിക്കുവോ?
ആഹ് ചോറ ക്കെ കഴിക്കും. ചോറൊക്കെ ഒരു നേരം കഴിക്കും ഏഹ് ഉച്ചക്ക് മാത്രമേ ചോറ് കഴിക്കൂ പിന്നീട് രാ ത്രി നിർബന്ധിച്ചു കൊടുത്താ തന്നെ. ഇഷ്ട ഇല്ല അവന് എന്തെങ്കിലു ഇതുപോലെ ദോശ് യോ ഇടരിയോ ഇങ്ങനെ എന്തെങ്കിലൊ ഒക്കെയാണ് രാത്രി കഴിക്ക അശ് ആഹ് രാവിലെ അങ്ങനെ തന്നെ എന്തെങ്കിലും അല്ലാതെ ഈ ചോറ് ഒരു നേരം തന്നെ കഴിക്കും ചോര നിർബന്ധവാണോ അവിടെ ക്കെ
ആഹ് ഇവിടെ എനിക്കായിരുന്നാലും ഒരു നേരം ചോറ് വേണം
ആഹ് അല്ല ഒരു നേരം ഒരു നേരം ചോറ് കഴിക്കണം ആഹ് അതവല്ല ഇവി ഞങ്ങളെ ഇത് ഫാമിലി ഫാമിലിയില് എ എങ്ങനെങ്ക ഒക്കെ എന്റെ ഹസ് ഹസ്ബൻറിനായാലും ഹസ്ബന്റിന്റെ അമ്മക്കായലും ചെറ്തായിട്ട് ഷുഗറൊക്കെ ഇണ്ട് അപ്പൊ ഈ ചോറ ക്കൊരോട് കഴിച്ചൂടല്ലോ അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രേ ഞങ്ങളും ആഹ് തന്ന വൈകുന്നേരൊക്കെ ആവുമ്പ ചപ്പാത്തിയോ അല്ലെങ്കി ഗോതമ്പില് എന്തെങ്കിലോ ഓട്സോ ഇങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതലും ങ് ചെ ഉണ്ട ക്കുന്നത് കഴിക്കുന്നത്
ഈ ഓട്സില് തന്നെ കൊറെ സാനങ്ങൾ ഒണ്ടാക്കു അല്ല നമ്മളിങ്ങനെ പാല് ഒഴിച്ച ഇതാക്കും. എന്തോ ഉപ്പുംമാവക്ക എന്തോ ഉണ്ടാക്കുവല്ലോ?
ഒണ്ടാക്കും പക്ഷെ ഞാ അങ്ങനെയൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഓട്സിലല്ലാതെ ഈ കഞ്ഞി വെക്കുമ്പോലോ ഉ പ്പിട്ട് കഞ്ഞി വെക്കും പോലെ ആക്കി കൊടുക്കും. എന്നോ ഒന്നും പറ്റ ത്തിഴ്ച്ചേൽ ഒരിക്കെക്ക അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഇതായി പിന്നെ ഓരോ ദിവസം ഓരോ ഇതാ ഒരാഴ്ചയി ഏഴു ദിവസം ഉണ്ടെങ്കി ഏഴു ദിവസവും പലതരത്തിലായിട്ടങ്ങ് കൊട്ക്കും. ആഹ് ഒന്നെല് ഗോദമ്പില് പു ഇട്ട ഒണ്ടാക്കാം ഗോതമ്പിൽ ദോശണ്ടാക്കാം. ചപ്പാത്തി ഒണ്ടാക്കാം. ഇങ്ങനെയൊക്കെ മാറി മാറി മാ ന്തെകിലുക്കെ അങ്
ആ ആ ഗോതമ്പ് മാവിലിങ്ങനെ ഉം കൊ പക്കത്തെങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
ഇല്ല അത് അങ്ങനെ ഒണ്ട അങ്ങന അതൊക്കെ റയറായിട്ട്ന്നെ ഒണ്ടാക്കിട്ടില്ലന്നല്ല ഒണ്ടാക്കിട്ടൊണ്ട്. പക്ഷെ കൂടുതലും ഒണ്ടാക്കുന്നത് പുട്ട് അങ്ങനെയൊക്കെ തന്ന.
ആഹ് ആഹ് ആഹ് നമ്മള് എളുപ്പപ്പണിയാണല്ലോ നോക്കണേ. ഉം ഉം ഉം.
പിന്നെ വേറെ എന്താ അപ്പൊ ഇപ്പൊ മഴ ഇത് തോർന്നക്ക നിക്കണത് കൊണ്ട് തുണിളക്കെ അല്ലെ ഇന്ന് എന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കി തുണിളക്കെ ഇങ്ങനെ ഒണങ്ങി ഒണക്കി എടുക്കാനൊക്കെ നല്ല പാടാരുന്നു. പക്ഷെ ഇന്നായപ്പഴ്ത്തേക്ക തുണിള ഒന്നൊണങ്ങി കിട്ടാനക്ക ഹെളുപ്പ് അതിയന്ന ആഹ്.
റ്റും പകുതിയൊന്ന് വാടിയതേ ഒള്ളൂ.
ആഹ് അതെ അതാ പറഞ്ഞേ ഇന്ന് പക്ഷെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ തുണികളൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് വീട്ടിലിങ്ങനെ ആഹ് വീട്ടില് ഇത് വേറെ വാഷിംഗ് മെഷീൻ അങ്ങനെ വല്ലോം ഉണ്ടോ
ഇല്ല ഇല്ല വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല കല്ലില് തന്നെ കല്ലിൽ തുണി അടിച്ചു തന്നെ കഴുകുന്ന ഉം പിന്നെ വാഷിംങ്ങ് മെഷീനി ഇട്ട് കഴുകിയാലും അങ്ങനെ ഈ നല്ല അഴുക്കുള്ള തുണികള്ള കറ ഒന്നും അങ്ങനെ മാറത്തോന്നുല്ല കുഞ്ഞു കുഞ്ഞുമക്കള് ആ തുണി അഴുക്കൊന്നും അങ്ങനെയുള്ള ഇള ത്തൊന്നുല്ല പിന്നെ നമ്മള് പുറത്തൊക്കെ ഇട്ടോണ്ട് പോണത് പെ പെട്ടന്നൊക്കെ ഇട്ടൊണ്ട് പോയിട്ട് അങ്ങനെ അഴുക്കൊന്നും ആവാത്ത വലിയ കൊഴ പ്പല്ലാത്ത തുണികളൊക്കെ ആണെന്നുണ്ടേ അതിലിട്ട് കഴുകിയ പെട്ടെന്ന് തന്നെ അത് കൊഴപ്പമില്ല പക്ഷെ നമ്മൾ നല്ല ആ വീട്ടിലൊക്കെ ഉയോഗിക്കുന്ന ഡ്രസ്സെല്ലാം അഴുക്കുകളൊന്നും അതൊക്കെ നമ്മള് കല്ലിൽ ട്ട് ഉരച്ച് കഴിയാൽ തന്നെ
ഓഹ് ആഹ് ആഹ് ആഹ് അതെല്ലേ ആഹ് ആഹ് ആഹ് അപ്പഴ്ത്തേക്കും എങ്ങനെ ഇങ്ങനെ സോപ്പ് പൊടിയാണോ അതാ സോപ്പ
സോപ്പ് പൊടി ഉപയോഗിച്ച് മുക്കി വെച്ചിട്ട് പിന്നീട് സോപ്പ് ഇട്ട
ഉം ഉം ഉം ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ശരിയാട്ടോ ആഹ് ആഹ്